ആഹ് കേക്കാവോ
ആഹ് കേക്ക്ണ്ട് പറയൂ
ആഹ് ഹാ ഹാ ആഹ് പിന്നെ ചാ കാപ്പുടി ചായ കുടിക്കുവോ ചായ കുടിടെ സമയായോ
ചായ കുടിയുടെ സമയം ആയിട്ടില്ല കൊറച്ച നേരം കൂടി കഴിഞ്ഞിട്ട് കുടിക്കാ വച്ചിട്ട് ഒരു നാല് നാലരാവട്ടെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യ
ഒള്ളു അല്ലേ ഉം ഉം ഉം പിന്നെ ഇങ്ങക്കവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
വെള്ളത്തിന് ഏഹ് ഇല്ലില്ല
ഒണക്കാവുമ്പഴേ വേനലാവുമ്പഴേ
ഏഹ് ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കെണറ്റില് വെള്ളണ്ട്
വെള്ളൊണ്ടോ ആഹ് ആഹ് നമു ക്ക് ഇവിടെടുത്തന്ന ഏഹ് കനാലൊക്കെ ഒണ്ടോ
ഇവിടെ ആഹ് തോട്
തോടുണ്ട് ആഹ് ആഹ് എങ്ങനെ നമ്മള് അലക്കാനൊക്കെ പോന്ന അങ്ങനെ ഉപയോഗിക്കുന്നാണോ
അലക്ക് ആ പണ്ടത്തെ പണ്ട് ഇവരൊക്കെ എന്റെ അമ്മായിമ്മൊക്കെ പോയാർന്നു തിരുമാനം കുളിക്കാനൊക്കെ പോയാർന്നു പക്ഷെ ഇപ്പോ ഇപ്പെല്ലാവരും വീട്ടി തന്നെ ബാത്റൂമില് അങ്ങനക്കെല്ലേ
ചെയ്യാ അല്ല കുളിക്കല്ല നമ്മൾ അലക്കാനായിട്ട് ഒത്തിരി തുണിയൊക്കെണ്ടാമ്പോ നമുക്കെളുപ്പണ്ടല്ലോ
ആ ഇല്ലില്ല അങ്ങനൊന്നും പോവാറില്ല ഇപ്പൊ ഇപ്പൊ ഫുള് വീട്ടിലന്നെ ഇപ്പൊ വാഷിംഗ് മെഷീനും കല്ലുമ്മെ അങ്ങനെക്കെ തിരുമ്പും
പിന്നെ
പോയറ് ഇപ്പില്ല പിന്നെ വീട്ടില് ഹലോ ആദ്യൊക്കെ പോയാർന്നു ഇപ്പൊ ഇല്ലാ പറയാ
ഹാഹാ നമ്മടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണോ തോട്
ആ തോട് ആ കൊറച്ചങ്ങട് നടക്കണം
കൊറച്ച് പോണം ആഹ് ആഹ് ആഹ് ഈ അപ്പയി ഒണക്ക സമയത്തൊക്കെ അവടെ വെള്ളം കാണുവോ അതോ
എവിടെ തോട്ടിലാ തോട്ടിൻ്റെ ആ വെള്ളം ഇണ്ടാവും വെള്ള ഇണ്ടാവും അതൊഴുക്കള്ളതല്ലേ അത് നിക്കില്ല
ആഹ് ആഹ് ആഹ് അത് ശരിയാ
അത് നേരെ പോഴേല്ക്കല്ലേ പോവ്ന്നേ അപ്പൊ അത് നിക്കാറി
ഈ എന്തേലും പച്ചക്കറി കൃഷി വെല്ലോം ഉണ്ടോ വീട്ടില്
ആഹ് ഇണ്ട്ണ്ട് ആഹ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടന്ന് പറഞ്ഞാ ചെറിയൊരു അടുക്കളത്തോട്ടം
ഉണ്ടല്ലേ ആഹാ എന്നാക്കെ ഉണ്ട്
അവിടെ കുമ്പളം പിന്നെ മത്തങ്ങ പിന്നെ പയറ് ചീര അങ്ങനത്തെക്കെ മുളക് അതൊക്കെ കൊ കുമ്പളങ്ങ സംഭവങ്ങൾ പിന്നെ എന്താ ചേന ചേമ്പ് അതൊക്കെണ്ട്
ആഹാ എല്ലാം ഉണ്ട് ആഹാ അപ്പൊ നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനുള്ളത് കിട്ടുവല്ലേ
ആ വീട്ടിലേക്ക് ആഹ് അപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടും
ആഹാ ഈ മത്തന്റെ മത്തന്റെ ഇലയൊക്കെ എടുക്കത്തില്ലേ തോരം വെക്കാന്
ആഹ് പിന്നെന്താ എടുക്കും
തോരനാണോ ഉപ്പേരീന്നല്ലേ പറയുന്നേ തേങ്ങാ-
ആഹ് ഞങ്ങളിവിടെ ഉപ്പേരിന്നാ പറയാ
ശരി പിന്നെ നിങ്ങളവിടെ ഒരു കറിയില്ലേ ഈ താളിക്കല്
അതെന്ത്
താളിക്കാന്ന് പറഞ്ഞോണ്ട്
താളിക്ക അതെ എന്താണ് ഏ എന്താ-
എന്നാ മുരിങ്ങയില മുരിങ്ങയുടെ എലയില്ലേ അതൊക്കെ താളിക്കാന്ന് പറഞ്ഞ് ഈ കഞ്ഞിവെള്ള ഒക്കെ ചേർത്തിട്ട്
കഞ്ഞിവെള്ളം ആഹ് ഇണ്ട്ണ്ട് അത് ഇബട്ത്തെ അതാള് ഞങ്ങൾ അങ്ങനെ പറയീല അത്
അതെങ്ങനാ ചെയ്യുന്നേ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ കേങ്ങിന് ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ
ഏഹ് അത് വല്യ പണിയൊന്നുംല്ല അത് ഞങ്ങളിപ്പോ എപ്പളെങ്കിലൊക്കെ കൂട്ട കൂട്ടാൻ അങ്ങനെ എന്തേങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു നേരത്തേക്- രാത്രിക്ക് മാത്രമേ വേണ്ടുള്ളൂച്ച് ഞങ്ങളത് ഒരു തട്ടിക്കൂട്ടാണ് അത്
തട്ടിക്കൂട്ട ആഹാ പക്ഷെ ആ എല്ലാർക്കും ഇഷ്ടവാ തോന്നുന്നല്ലേ
ആഹ് അത് നല്ല ജഷ്ട്ടാ എല്ലാർക്കും ഇഷ്ട്ടാ മുരിങ്ങേടെ എല നേരയാക്കിയിട്ട് നമ്മള് എന്താണ് ഏഹ് അയില്ക്ക് ഒഴിക്കണത് വെള്ളം ഒഴിക്കില്ലാ പകരം കഞ്ഞിവെള്ളാണ് ഒഴിച്ചിട്ട് വേവിക്കാ വേവി ഏഹ് അയി അത് അങ്ങനെ അങ്ങട് കഞ്ഞിവെള്ളം ഒഴിച്ച് വേവിക്കല്ലാ അതിന് മുന്നേ നമ്മള് കൊറച്ച് വെളുത്തുള്ളി പിന്നെ കൊറച്ച് അങ്ങാടിമൊളകും പിന്നെ കൊറച്ച് ചെറിയ ഉള്ളി ഇണ്ടാവില്ലേ അതൊക്കെ ചതച്ചിട്ട് നമ്മള് അത് വെക്കും ഇന്നിട്ട് മുരിങ്ങാടിലയും നന്നാക്കി വെച്ചിട്ട്ണ്ടാവും ഇന്നട്ട് നമ്മള് വേവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കും കടുക് പൊട്ടിച്ചിട്ട് ഈ ഉള്ളിം ആഹ് അങ്ങാടിമുളക് പിന്നെ ചെറിയ ഉള്ളിയും ചതച്ചിട്ട്ള്ളത് വെക്കും അത് നമ്മളതിലിട്ടിട്ട് ഒന്ന് അങ്ങനെ ഒന്ന് മൂപ്പിക്കും. മൂപ്പിച്ചേന് ശേഷം ഈ കഞ്ഞിവെള്ളം മുരിങ്ങേടലയും അതിൽ ഇടും ഇന്നിട്ട് മുരിങ്ങേടെല വെന്ത് കഴിഞ്ഞാല് ആയി അത്രേ ഉള്ളൂ
ഒള്ളൂ ഒള്ളൂ ആഹ് ആഹ് മുരിങ്ങേടെ എല ചെയ്യും പിന്നെ വേറെ എന്നാക്കെ ചെയ്യും?
പിന്നെ മുരിങ്ങേടെല ചെയ്യും
ത്തനെല എടുക്കുവോ?
ആഹ് അത് നമ്മള് ഉപ്പേരി ആക്കീട്ട് വെക്കും മത്തന്റെല
ആഹ് ആഹ് ആഹ്
അത് നന്നായി കുനു കുനാന്ന് അരിഞ്ഞ് ചെറ് ചെറുതായിട്ട് നമ്മള് അരിയും അരിഞ്ഞേന് ശേഷം നമ്മളത് ഉപ്പേരി വെക്കും നോർമലായിട്ട് ഇതേപോലെ ഉപ്പേരി വെക്കും അങ്ങനെയൊക്കെ തന്നെ അങ്ങനൊക്കെ വെച്ചാ എല്ലാർക്കും ഇഷ്ട്ടാ അങ്ങനൊക്കെ കഴി
ട്ടവാ ആഹ് ആഹ് നിങ്ങക്കവിടെ ചക്കയൊക്കെ ഇണ്ടോ ചക്കയൊക്കെ കിട്ടുവോ?
ആഹ് പിന്നെന്താ ചക്ക ഇണ്ട് ഇപ്പ ഇന്നും കൂടെ കഴിച്ചേ ഉള്ളൂ ചക്ക
എന്താടോ?
ഇന്നും കൂടി കഴിച്ചോള്ളൂ ചക്
ഒള്ളൂ ആഹാ ആഹാ നമ്മക്ക് വീട്ടിലൊണ്ടല്ലേ?
ആഹ് ഇവിടെണ്ട് തക്കാട്
ഒണ്ട് ഒണ്ട് ഇപ്പ അത് തീരാറായി ഇപ്പ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ വെള്ളം കേറി
വെള്ളം കേറിയാ ഒക്കെ ആഹ് പിന്നെന്താ ഒക്കെ ചീഞ്ഞു പോയൊടങ്ങും
ആഹ് ആഹ് ആഹ്
എത്രയോ ചക്ക ആഹ്
വേവിക്കും കൂട്ടാൻ വെക്കു അല്ലേ അല്ലാതെ കൂട്ടാൻ വെക്കും അല്ലെ അവിയല് പോലെ
ആഹ് ഉപ്പേരി വെക്കും പിന്നെ ചക്ക എലിശ്ശേരി വെക്കും
ആഹ് ആഹ്
പിന്നെ ചക്ക എന്താ ചെയ്യാ അതൊക്കെ തന്നെ ചക് എലിശേരി പിന്നെ പഴുത്തിട്ട് പഴുത്ത് തിന്നും അങ്ങന പിന്നെ ഇതിന്റെ ക ഇടിച്ചക്കയില്ലേ?
ആഹ് ആഹ് ആഹ് ആഹ് ചെറിയ ചക്ക അറിയാം അറിയാം ആഹ് അറിയാ ഇടിച്ചക്ക എന്നാ പറയുന്നെ ഇടിച്ചക്ക ഉപ്പേരി വെക്കുവല്ലോ?
ഉപ്പേരി വെക്കും അത് രണ്ട് തരത്തിൽ വെക്കും ഇടിച്ചക്ക ഇടിച്ചിട്ടും വെയ്ക്കും ഏഹ് ഇങ്ങനെ
ആഹ് ചെലര് ആവീല് വേവിച്ചല്ലേ ആവി വേവിച്ച്
ആവീൽ വേവിച്ചിട്ട് വറ്ത്തിടും അല്ലെങ്കിൽ കുക്കറിലിട് ഇട്ടിട്ടൊരു വിസ്സില് അടിപ്പിച്ചിട്ട് വറത്തിടും
ആഹ് ആഹ് ആഹ് ഉം അത് ശരി ആഹ് പിന്നെ ചക്ക വെ ചക്കേടെ ഇത് വെച്ച് തന്നെ നിങ്ങള് അവിയല് ഒണ്ടാക്കുവോ?
അവിയലൊ അവിയല്
ചക്കയുടെ സാധനങ്ങൾ മാത്ര ഇട്ട് മറ്റേ കൂ കൂനിയും പിന്നെ ഈ ചക്ക കുരും ചക്ക ചൊളയൊക്കെ ഇട്ട് പച്ചചക്ക അങ്ങനെ ഉണ്ടാക്കുവോ?
അവിയല് ഏയ് ഇല്ല ഞങ്ങള് ഇവിടെ അങ്ങനെ ഉണ്ടാക്കിലല്ല
ഇല്ല ഇല്ല എലിശേരി ഉണ്ടാക്കുന്ന അപ്പൊ എന്തേലും വേറെ എന്തേലും പയറോ എന്തേലും ഇടുവോ?
ഏഹ ഏയ് ഇല്ലല്ല ഇല്ല തേങ്ങ തേങ്ങ ചേർക്കല് മാത്രം
ആഹ് ആഹ എലിശേരിക്ക് വെളുത്തുള്ളി അരക്കത്തില്ലേ തേങ്ങാടെ കൂടെ
അയ്യോ അത് നിക്ക് അറിയില്ലാട്ടോ ഞാനത് വെച്ചിട്ടില്ല ചക്കഎലിശ്ശേരി ഞാൻ വെച്ചിട്ടില്ല ഇവിടെ അമ്മയാ വെക്ക് ചക്കഎലിശ്ശേരി എങ്ങനെ ഇണ്ടാക്കാന്ന് എനിക്ക് വല്യ പിടി ത്തില്ല്യാ ഞാന് വെച്ചിട്ട് ഇല്ലേ അതെന്താ വച്ചാലേ എനിക്ക് ഇഷ്ടേ അല്ല എനിക്ക് തീരെ ഇഷ്ടല്ലാത് ചക്ക എലിശ്ശേരി
ആഹ് ഞങ്ങളിവിടെ സാധാരണ എലിശ്ശേരി വെക്കുമ്പോൾ അതിനകത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരക്കും പിന്നെ ഒരു ശകലം തേങ്ങാ ലാസ്റ്റ് വറുത്തും ഇടും എലിശേരിക്ക് ഞങ്ങളീ മറ്റേ മത് മത്തനില്ലേ എന്നാ ഇതില്ലേ മത്തങ്ങ ഇല്ലേ മത്തനും പിന്നെ വ വായ വല്യ പയറില്ലേ വൻപയറ്
ഉം ഉം ഉം ആഹ് അത് വെക്കും അത് വെക്കും അത് വെക്കാറുണ്ട് മ ഏഹ എലിശ്ശേരി വെക്കുമ്പോ പയറുമിടും ഞാന് ചക്ക എലിശ്ശേരി വെക്കുവേ വേറെ
ആഹ് ആഹ ചക്ക എലിശേരി ഇവിടെ ഞാൻ ഞാനങ്ങനെ കേട്ടിട്ടില്ല ഞാൻ വെച്ചിട്ടില്ല അവിയലായിട്ട് ന നമ്മളിങ്ങനെ വെക്കും ചക്കയുടെ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അവിയല് വെക്കും നമ്മളല്ലാതെ പച്ചക്കറി വെക്കുന്ന പോലെ അവിയല് വെക്കും
ചക്ക ചക്ക തീരെ പഴുപ്പ് വരാത്ത ചക്ക അണ്ടാവില്ല നല്ല പച്ച ചുള ആയിട്ട് ട്ടുള്ളത് അതെടുത്തിട്ട് നമ്മള് ഉപ്പേരി വെക്കും
ആഹാ ആണോ അതെങ്ങനെ കൊ കൊത്തിയരിവോ?
ആഹ കൊത്തിയരിയും അത് നമ്മള് അതി ചക്കക്കുരുക്ക ഉള്ളിലുള്ളതേ അടുത്ത് ചക്കക്കുരു നമ്മളക്ക്‌ കഷ ചക്കക്കുരു വേണം അരിഞ്ഞി ആഹ മഞ്ഞ കളറ് വരാത്തത് അത് നല്ല സൂപ്പർ ഉപ്പേരിയ അത് നല്ല ഇഷ്ടക്ക അതും ചായയും കൂടി കഴിച്ചാ സൂപ്പറാ
ആഹ കായം കായ ഇടുവോ ഉപ്പേരിക്കാത്ത്
കായല്ല ചായ ചായ ചക്ക ഉപ്പേരി ചക്ക ഉപ്പേരിയും ക ചായല്ലേ ചായ ചായയും കൂടി കുടിച്ച സൂപ്പ്
ആഹാ രണ്ടും കൂടെ ഒന്നിച്ചാ ശരിയാ കോമ്പിനേഷൻ ആഹ ആഹാ ആഹ പിന്നെ ഈ ആഹ
അത് നമ്മള് ചക്ക ശരിക്ക് നമ്മളിങ്ങനെ കുറച്ച് ഏഹ നല്ലത് കുഞ്ഞതാക്കാണ്ട് കുറച്ച് വലുപ്പത്തിൽന്നെ ചക്ക അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഒരു ചൊള ഉണ്ടാവില്ല ഒരു ചോള ഒരു രണ്ട് കഷണം ആക്കിയിട്ടൊക്കെ ഇടില്ലെ കുറച്ച് വലിപ്പായിട്ട് അങ്ങനെ നല്ല ചെറു ചെറുതാക്കിയിട്ടല്ല ഇടത്തരം അങ്ങനെ വലി ഉപ്പാക്കിയിട്ട് നമ്മള് അരിഞ്ഞിട്ടന് ശേഷം ഏഹ നമ്മള് വേവിക്കുക വേവിച്ചിട്ട് ഏഹ പിന്ന കൊറച്ച് ഉള്ളും മുളകും
ആവിയിലാണോ വേവിക്കുന്നെ
ആ ആവിയില് ശ്വര അതങ്ങനെയാണ് അവര് വെക്കാറ് അതൊക്കെ അമ്മയാണ് അവിടെ വെക്കാറ് ഞാനത്
അല്ല വെള്ളം ചേർക്കുന്ന്ണ്ടെ
വെള്ളം ആഹ് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചാലും മതി ഒന്ന് ഏഹ് ആ ഒന്ന് വിസിലടി ഒയിച്ചിട്ട് നമ്മള് ഈ ഉള്ളിയും, വെളുത്തുള്ളിയും, ഒക്കെ കൂടിയിട്ട് ഒന്ന് വർത്തിട നമ്മള് ഉപ്പേരി വറുത്തിടില്ലേ മൊളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനാണ്ട് വർത്തിട്ടിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചക്ക അയിലേക്ക് ഇ ഇട്ടിട്ട് എല്ലാതും കൂടി നന്നായിട്ട് അങ്ങട്ട് മിക്സെയ്യാ എന്നട്ട് അങ്ങട് കഴിച്ചോക്ക് സൂപ്പറാവും
കഴിക്ക ഉം ഉം ആഹ് ചക്ക ഉപ്പേരി ഞങ്ങള് ഉപ്പേരി എന്നല്ല ഞങ്ങള് തോരൻന്നാ പറയുന്നെ ഉപ്പേരിന്നല്ല തോരനെന്ന് പറയും തോരന് ആഹ്
ഇന്ന തോരൻ വെച്ച നല്ല രസാണ് പിന്നെ ഉം പിന്നെ എരിശ്ശേരി വെക്ക്ണത് ചെറുതായിട്ടൊരു മഞ്ഞ വര്ല്ലേ മഞ്ഞ കളറ്?
ആഹ് ആഹ് ആഹ്
അതേരം നല്ലം വരാണ്ട് ഒരു ചെറിയൊരു മഞ്ഞ ഓടിയിട്ടുണ്ടാവില്ലേ?
ആഹ് ആഹ് ആഹ് ആ എരിശ്ശേരിക്കൊരു ഇച്ചിരി മധുരം ആയാലും കൊഴപ്പല്ലല്ലോ
കൊഴപ്പല്ല്യ അതാണ് എരിശ്ശേരിക്ക് കൊറച്ച് മധുരായാലും കൊഴപ്പല്ല
ആഹ്
വെക്കുമ്പോ മധുരയാ തീരെ നന്നാവില്ല
ആഹ് ഒരുതില്ല ഉണ്ടാകത്തില്ല ശരിയാ ഉം പിന്നെ ഈ എന്നാ ചിക്കൻ കറി വെക്കുമ്പോ അതിനകത്ത് തന്നെ കുമ്പളങ്ങ ചേർത്തല്ലേ ചിക്കൻ? വെക്ക്ന്നെ
കുമ്പളങ്ങയോ ചിക്കനിലോ?
ആഹ് കുമ്പളങ്ങയിട്ട് ചിക്കൻ വെക്കോ? ഇല്ലേ?
ഞങ്ങളെ ഏയ് ഇല്ല്യല്ല്യ അതെങ്ങനെ അത് ആദ്യായിട്ട് കേക്ക ഞാന്
ഇല്ലല്ലേ? ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഞാന് ഒന്ന് കേട്ടിട്ടുണ്ട് അതാ ഞാൻ ചോദിച്ചേ?
ആഹ് ആഹ്
നിങ്ങടെ അവിടം തന്നെയാ?
ഏഹ് ഇല്ല്യ ഞങ്ങള് ഞങ്ങള് കുമ്പളങ്ങയല്ല എഹ് ചിക്കൻ ല് ഇത് ഇടും ഉരുളക്കെഴങ്ടും
ഉരുളക്കെഴങ് ആഹ് ഉരുളക്കെഴങ്ങ്ടും ആഹ് അല്ലാതെ കുമ്പളങ്ങായിട്ട് ഈ കല്യാണത്തിനൊക്കെ കല്യാണത്തിനൊക്കെയുള്ള സ്പെഷ്യലാന്നെ കല്യാണ തലേന്നൊക്കെ പോവത്തില്ലേ?
ആഹ് ആഹ്
ആഹ് അങ്ങനെ വെക്കുന്നതായിട്ട്
ഞാന് ആദ്യായിട്ട് കേക്കാണത്
ഞാനിങ്ങനെ കണ്ടതാ ഒരു വീഡിയോലിങ്ങനെ കണ്ടതാ നിങ്ങടെ ഭഗവാ
അതേല്ലേ?